ഹലോ.
എന്തൊക്കെണ്ട് വിശേഷം
സുഖായിട്ടിരിക്കുന്നു അവിടെ എന്തൊക്കെണ്ട് വിശേ
സുഖാണ് ചായടിച്ചോ
ഇല്ലില്ല ഞാനിപ്പോ വന്നതേ ഉള്ളു.
അയ് ശെരി ക്ലാസ് കൈഞാണ്ടോ
ആഹ്‌
അയ് ശെരി
ക്ലാസഴിഞ്ഞു വന്നൊന്ന് ഫ്രഷായി ഇങ്ങോട്ട് വന്നദെള്ളു
അയ് ശെരി എന്താ വൈകുന്നരം കടിയെന്താ ചായക്ക്
ചായക്ക് കടി ഇവിടെ ണ്ടാക്കിയില്ല ഇനിയും പുറത്തോട്ടൊന്ന് എറങ്ങണം.
അയ് ശെരി
ഹാ... അവ്ടെന്തായിര്ന്ന്
ഇവിടെ മുട്ട പീങ്ങിയണ്ടൈനി പിന്നെ ബിസ്കേറ്റ് ണ്ട്
ഹ ഹാ. ഉച്ചക്കാ
ഉച്ചക്ക് നെയ്ച്ചോറും ബീഫ് കറിം
ഓ കുശാലായല്ലോ
അ ഹ് അവിടെന്താണ്ടായീനെ
ചക്ക വേവിച്ചതും സാമ്പാറും മാങ്ങാച്ചാറും
അയ് ശെരി ചക്ക ഉപ് കറി ത്ണ്ടാക്കെക്കാ കൂട്ടാണ്ടാക്കെക്കാ
അല്ല ഈ ആവീൽങ്ങനെ എടുക്കൂലെ
ആഹ്
തേങ്ങൊക്കെ അരച്ചത്
ആ അതന്നെണ്
ആഹ് നി വയ്യിട്ടത്തെക്കിതെന്ത്
വൈകുന്നേരത്തിന് ഉച്ചക്കത്തല്ല ഇത് വേണം മ് ദോശ അല്ലെങ്കി വെള്ളപ്പന്തെണ്ടാക്കണം പിന്നെ ചോറ് കൊ ച്ച്ണ്ടായിന് ഇനി കൊറച്ചും കൂടിണ്ടാക്കണ്ടെ വരും എന്തായാലും ഒണ്ടാവൂല അത് പിന്നെ നെയ്ച്ചോറായി പോയെ തോനെ വെക്കാ രസണ്ടാവൂല്ല ചൂടില്ലാഞ്ഞാലെ
ഹാ ഹാ ഹാ ഇവിടെ വൈയിട്ട് ചപ്പാത്തി
ഏ ശെരി
വീട്ടില് ഞാന് ആ അമ്മൂമ്മ ഒരു ചേച്ചി പിന്നെ ഒരു കസിൻ സിസ്റ്ററും ചേച്ചി രണ്ടുസം കഴിയുമ്പോ പോവും അവള് തിരുവന്തുരത്താ അമ്മ അമ്മ യു പിയില്
ഏ
അവിടാ അവിടാരൊക്കെയുണ്ട്
ഇവിടെ ഇവിടെ അങ്ങെ വീട്ടില് ഇപ്പ സ്വന്തം വീടാണ് മൂന്ന് മക്കളുണ്ട് അസുണ്ട് അസു വന്നാണിപ്പം പൈനഞ്ചസായി വന്നിട്ട് പിന്നെ എന്നെ ഇവിടെ കല്യാണം കഴിച്ചോടന്നോടുത്ത് കല്യാണാച്ച് ഇളേച്ചനും ഇളേച്ചികൾക്കും നാല് മക്കളും പിന്നെ രണ്ട് നാത്തൂന്മാരും ഇവിടല്ലേ ഇമ്മിയുണ്ട് മാമ്മശ് ഇത്താക്ക് പിന്നെ അവിടെ അമ്പത്തിയൊണ്ട് നാലാണുംനാല് പെണ്ണും പിന്നെ അമ്മണ്ട് നാ നാല് നാത്തൂമ്മാരുണ്ട് ന്നാ ആ പൈസ ഏഴ് വർഷം കഴിഞ്ഞ് എട്ട് വർഷായി
ഇവിടെ അമ്മ പൊറത്താ ആ നീ വൈ ട്ടെന്ന് എറങ്ങണന്ന്ണ്ട്
അച്ഛനോ
അച്ഛൻ വേറെ
ഏ
ആ വണ്ടി വണ്ടിപ്പ ആ വണ്ടി ഇപ്പൊ എളെയാള് കൊണ്ടോയെക്കുവാ ആ എളെയാള് ട്യൂഷന് പോയേക്കാ ആ ഒണ്ടോണ്ടോണ്ട് സ്കൂട്ടി ഒണ്ട് കാറുവൊണ്ട് കാറ് സർവീസ്
കാറോട്ടുവോ
ആ എന്നാലും നമുക്കൊരു പേടിയാ ലൈസൻസ് ഒണ്ട് പക്ഷെ ദൂരെ ഒക്കെ പോവാനൊരു ചെറിയ പേടിയൊണ്ട്
ആ ഞാൻ ക്ക് ലൈസൻസ് കിട്ടീണ് പക്ഷെ കാറോട്ടേക്കാൻ കാർ കിട്ടില്ല പിന്നെ പക്ഷെ സ്കൂട്ടിയ തോന്നണ് മുക്ക് സുഖല്ലേ കാറിനെ
ആ
ആ സ്കൂട്ടി പിന്നെ വിഷയില്ല ഓടി എത്ര ദൂരം വെണേലും പോയി ഇപ്പം എളെയാള് പറഞ്ഞ് ട്യൂഷന് വേണോന്ന് പറഞ്ഞാണ്ട് എങ്ങോട്ടൊന്ന് കൊ കൊടുത്തിട്ടെ ഇവിടെ അടുത്തായോണ്ടെ
ആ അല്ല ചെറുത് എളേതെത്രയിലാ? പത്താം ക്ലാസോ
ആ ആള് വൽ ൻ്റെ സ്കൂളിലൊക്കെ ഫുട്ബോളിലൊണ്ട് അപ്പം അങ്ങനൊന്ന് കാലൊന്ന് മടുത്ത്
ആ ആ
ഇവിടെ അടുത്ത അല്ലെങ്കിൽ ഇപ്പൊ അല്ലേ വിളിക്കും. അത് ഓടിച്ചുകൊണ്ട് ഇപ്പൊ വണ്ടി എടുക്കണെങ്കിലേ കാലും എടുത്തിരിക്കുന്ന കൊണ്ട് പറ്റൂല.
ആ
അല്ലേല് ഇപ്പൊ ഒന്നെങ്കി ഇവിടെ വിളിക്കും ഞാനങ്ങോട്ട് ചെല്ല കാരണം നടന്നു പോകാനുള്ള ദൂര രേ ഒള്ളൂ ആൾക്ക് പിന്നെ നടക്കാൻ വയ്യാ ത്തോണ്ടങ്ങ് കൊടുത്ത് വിട്ടന്നേ ഒള്ളൂ. അല്ലേ കൊടുക്കുവത്തൊന്നുല്ല.
ഉം ഓൽക്ക് വണ്ടിട്ടിയാ അങ്ങനെന്നായി ഇബട്ത്തതാ ഇവട്ത്തെ എന്റെ ചെ രണ്ടാമത്തെ മോന് വണ്ടി കിട്ടാ ൽ ചാൻസ് കൊണ്ടു പോവാന്.
ആ ഇതിപ്പോ കാലം എടുത്തോണ്ടാണ് അല്ല കൊടുത്തൊന്നും വിടൂല. കാരണം പതിനെട്ട് വയസ്സായ അത് എന്റെ ലൈസൻസ് പോവും
ആ അത് പോവും അതെന്നെപ്പല്ലേ നമ്മള് കഷ്ടപ്പെട്ടിണ്ടാക്കിയതെ
ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ട ഓരോ ഇത് നി ഞാണ്ടാക്കിയ വണ്ടിയാ അതും പോകും എന്റെ ലൈസൻസും പോ
ആഹ അതും പോവാ പോകും. കറങ്ങാ പോല്ന്റെ പൊർത്തൊക്കെ
ആഹ പൊർത്തൊക്കെ കറ ഇപ്പ മറ്റേന്നാള ഇച്ച് രി ലോങ്ങ് എവിടെലും ഇരിക്ക
അയ് ശരി
പെൺ വീട് കാർക്കിന്ന് ഒരു പ്ലാൻ ഇണ്ട് നാളെ എനി ക്ലാസ്സ് ഉള്ളോണ്ട് ഞാൻ പോവും അല്ലല്ല അല്ലല്ല ഞാൻ പോകുമ്പോ അവരെല്ലാരൂടെ പോ
ഏ അയ് ശെരി
ഞാൻ പോയ ഞാൻ
ആ
എന്തിനാ പഠിക്ക്ണേ?
ഞാൻ ഇപ്പ ഏവിയേഷൻ പഠിക്കുന്നു.
ഏന്
ഏവിയേഷൻ ഏവിയേഷൻ മറ്റേ ക്യാബിൻ ക്രൂ ഹെയർഹോസ്റ്റേഴസ് എന്ന് പറയില്ലേ അത്.
ആ ആ ആ
ആ ക്യാബിൻ ക്രൂ ഫീൽഡിലാണ് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് ഇനും ഒരു വർഷം രണ്ട് വർഷാ കോഴ്സ്. ഒരു വർഷം കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത മാസ സം ട്രെനിങ്ങിന് കൊണ്ടോകാ പർഞ്ഞ്ക്ക. ആ ട്രെയിനിങ് കഴിയുമ്പോ ബാംഗ്ലൂരോട്ട് ഒരു ഇന്റർവ്യൂന് കൊടുത്തിട്ടുണ്ട്.
ആ ആ ഇന്റെ ജേഷ്‌ടത്തിന്റെ മോള് ബാഗ്ലൂരേക്കാരംന്ന് പറഞ്ഞതന്നോള് ഈ ഡോക്ടർമാരൊക്കൊപ്പം പോവൂലേ ഇങ്ങനെ നെയ്‌സാ എന്തായി ഉപ്പ ഡോക്ടർമാരോടൊപ്പം ഉണ്ടാവില്ലേ ത്രമാരി അങ്ങനെ എന്തയ്ന് പറയല് അയ്ന്റെ അത് പഠിച്ച് അയ്ന്റെപ്പോ ഡിഗ്രിണ്ട് നാല് വർഷത്തെ മൂന്ന് വർ സാണ് ഡിഗ്രി കഴിഞ്ഞപ്പോ
ആ ഡിഗ്രി ഡിഗ്രി നല്ലതാ ഇപ്പൊ എല്ലാത്തിനും പൊതുവേ ഇപ്പൊ പ്രൈവറ്റ് മേഖലയിൽ പോലും ഇപ്പൊ ഡിഗ്രിയാണ് എർപോടിൽ പോലും ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞോർക്കൊള്ളു വാല്യു
ഉം ഉം മഴണ്ടവ്ടെ
ഇവിടെ മഴ ഇപ്പയി ഇല്ല രാവിലെ പെടാ ന്ന് ഇങ്ങനെ ചാറൂല്ലേ
ആ ആ ആ ഇവിടെ മഴ രാവിലെ ഇണ്ടായിനി ഇന്നലെ നല്ല മഴിം ഇടിയൊക്കേനി ഇന്ന് ഇപ്പൊന്നുല്ല ഇപ്പൊ മഴ വെര്ന്ണ്ട്
ഹാ ഇവിടെ ഒരാഴ്ച മുമ്പ് നല്ല മഴയായി തോരാമഴയ ഒരു ദിവസം രാവിലെ തൊടങ്ങിയ പോലും നിക്കൂല കണ്ടിന്യൂസ് മഴ എങ്ങോട്ട് പോയാലും മഴ കോളേജിലൊക്കെ പോകുന്നത് നനഞ്ഞു കുളിച്ച്
ആ മടിയാല്ലേ നമുക്ക് നഞ്ഞാണ്ട് പോവാനേ
പോയില്ലെങ്കി നമ്മളൊരു ദിവസം ചെന്നില്ലെങ്കി വീട്ടിലോട്ട് വിളിയും ആളിവിടെ എത്തീട്ടില്ല എന്തുവാ എന്തോ ആക്സിഡന്റ് എന്തോ കാരണം എന്തോന്ന് ചോദിച്ചോ ചേച്ചിടെ കല്യാണം കഴിഞ്ഞില്ല
ആ ശരി
ചേച്ചി ഇങ്ങനെ ആളും പഠിച്ചോണ്ടിരിക്കുന്നേള്ളു നാലാം വർഷാ
ഏ അത് ശരി
ഹാ പിന്നെ ഞാനിങ്ങനെ എടക്കെടക്ക് വല്ല ഷോപ്പിലൊക്കെ പോയി നിന്ന് അങ്ങനെ തട്ടിക്കൂട്ടി തട്ടികൂ കുട്ടിയല്ല
അത് ശരി
ഏവിയേഷന് പോയതോ ദൂര ആയത്ണ്ട് അമ്മ നേഴ്
ഏ അത് ശരി
ആ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് നെഴ്‌സാ
ആ ശരി അപ്പൊ വർഷത്തിലാ വെരാ
വർഷത്തിനൊന്നും ആള് ഇള്ളപളെ ആള് ഇത്തുള്ളൂ
ആ
ആള് ആളിപ്പൊ ഇപ്പൊ ഈ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നല്ല ചാർജ്ല്ലേ അപ്പൊ ആള് ഇഷ്ടം എപ്പ തോന്നൊ ആളപ്പൊ വരും ചെലപ്പോ രണ്ടു വർഷം നാലു വർഷം കൂടിയിരിക്കുമ്പോഴാര് ഏ
ആ ആ അങ്ങനൊക്കെ നിക്കോ
ആ അങ്ങനെ ഈ കൊറോണ സമയത്തൊന്നും വന്നതേ ഇല്ലാള് നാല
പടച്ചോനേ അയ്മ്മട മക്കള് കാണാതെക്കാൻ കജേജാ
ആ കൊറെ വിളിച്ചു വിളിച്ചാ വന്നേ കാണ റ്റക്ക് താമസിക്കുന്നോണ്ടെ നടത്തൂന്നെ പിന്നെ രണ്ടാഴ്ച കഴുമ്പോ നമ്മളു മായിട്ട് അങ്ങ് എത്തും പിന്നെ അവരവിടെ ചെല്ലുമ്പോ അവർ അലയില്ല ബഹളോ ഇല്ല ഒന്നും ഇല്ല
അല്ലെയ് ഞമ്മക്ക്ങ്ങനെ കാണാതെക്കുമ്പോ ഒരടങ്ങേറല്ലേ മക്കളെയ്
എന്താണ്
മക്കളെ നമ്ക്ക് കാണാതൊക്കെ അമ്മാർക് എടങ്ങാറുണ്ടാവലേ പറയാ തോനെക്കെ നിക്കുമ്പളയ്
അതാണ് അവിടെ ആളെന്തുവാ മക്കളൊക്കെന്തുവാ വലിയ കുട്ടികളാണോ കുഞ്ഞു കു
വൽത് പ്ലസ് ടു കഴിഞ്ഞു ഇപ്പൊ അക്കൗണ്ടിങ്ങും ഗ്രാഫിക് ഡിസൈനിങ്ങും പഠിക്കാണ് രണ്ടാമത്തെ എട്ടാം ക്ലാസ്സാണ് ചെറുത് രണ്ടാം ക്ലാസ്സ്. ഒരാണ് രണ്ടാണും മൂന്നാമത്തെ പെൺകുട്ടി ഹസ്സ് ഇവിടെല്ലേ ജിപ്പം വന്നിട്ട് പതിനഞ്ചീസായിട്ടൊള്ളൂ വിദേശതെ
ശരി എന്നാല്
ന്നാ ഒക്കെ ട്ടോ ആ ന്നാ ഒക്കെ
ആ ശരി